ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
അ കേൾക്കാം എന്തൊക്കെ ണ് ശേഷം
അ ഇച് ലിഡെണ്ടന്ന് തോന്നുന്നുലെ
ഉം
വിശേഷ ഒന്നുല്ല സുഖായിട്ട്രിക്കുന്നു
ഉം
മഴയ്ക്കൊണ്ടോ
മഴയില്ലാ ഇപ്പ മഴയില്ല ഇപ്പങ്ങനെ പോണു മഴയി വൈകുന്നേരം പെയ്ത പിന്നെ ഉണ്ടായിട്ടില്ല അവിടെ ങ്ങനെ മഴയുണ്ടോ അ
ഇവിടെ ഇന്ന് മഴപെയ്ത്
ഇന്ന് വെയ്ലായിരുന്ന് അം
ഉം അതുണ്ട്ന്ന് തുണി ഉണങ്ങാനൊക്കെ നല്ല ഇതായിരുന്നു വെയിലായിരുന്നു
ഹലോ അ
ഊം എന്ത്യേ കുട്ടികളൊ ക്കെ
കുട്ടികള് മൂന്നാള് ണ്ട് ഒരാള് പ്ലസ്റ്റു കഴിഞ്ഞ് ഒരാള് പത്താം ക്ലാസിലാണ് ഒരാള് മൂന്നാം ക്ലാസിലാണ് ഇപ്പൊ പഠിത്തൊക്കെ കഴിഞ്ഞ് ക്ഷണം കഴിക്ക്ണത് ഇങ്ങള് ഭക്ഷ് ണക്കെ കഴിച്ചോ ഉം
ഞങ്ങളിന്തേയ് കഞ്ഞി എടുക്കുവായിരുന്നു കഴിക്കാൻ
ആ
ഉം
പിന്നെ എത്ര കുട്ടിയേളാ?
ഇൻക്ക് ഒരാള് ഒരു എൽ കെ ജിക്കാരനു ണ്ട്
ഏ
ഉം
പഠിത്തക്കെ കഴിഞ് ബ ക്ഷണം കഴിച്ച് കിടക്കാനായോ? പഠിത്തക്കെ കഴിഞ്ഞ് ഭ ക്ഷണം കഴിച്ച് കിടക്കാനായോ ചോയ്ച്ച
ഇപ്പ ഒന്നും കഴിഞ്ഞില്ല.
പിന്നെ നേരത്തെ കിടക്കോ
നേര ത്തേ പ കൊറച്ചേരം പട ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാരൂടെ
ഉം വീട്ടില് വേറാരെക്കെ ഇള്ളത്
വീട്ടി ഞാനും, ഹസ്ബൻഡും, കൊച്ചും മാത്രം.
ഉം പിന്നെ വേറെന്തൊ വിശേഷങ്ങൾ വിശേ കണ്ടം വീട്ടിലെ കേൾക്കൂല
കേൾക്കുന്നില്ലേ?
ആ കേൾക്കുണ്ടിപ്പം.
ആ
കൃഷിയെക്കെയുണ്ടോ വീട്ടിലെക്കെ?
ഉം പിന്നെഎന്തുണ്ട്?
കൃഷിയൊക്കെ ചെയ്യുവോ വീട്ടില്?
ഏതാ?
കൃഷിയൊക്കെ ചെയ്യും വീ
ഇല്ല ഇല്ല. ഹ നമ്മുക്ക് സ്ഥലോന്നുല്ല വീട് മാത്ര
ആ ഹാ
അതുകൊണ്ട് അങ്ങനത്തെ പരുപാടിയൊന്നുയില്ല ഊം ഇവിടെഒണ്ടോ
ആ ഒണ്ട് കൊറച്ചൊക്കെ നമ്മള്
എന്താ ശരിയാകുന്നെ
കൃഷിണ്ട്, ചേനാണ്ട്, ചെമ്പുണ്ട്, മ ത്തനുണ്ട്, മഞ്ഞളുണ്ട്
ആ പിന്നെ കൊറച്ച് സാധനങ്ങള് ചീരണ്ട് മുരിങ്ങണ്ട്
വീട്ടിലേക്ക് വേണ്ടതൊക്കെ അല്ലേ
ഉം
ഊം
ആ ആ അതാ നല്ലത് കൊ അത് കൊറച്ച് വിഷം വാങ്ങിച്ച് കഴിച്ചാ മതിയല്ലോ
ആഹ് അല്ല അത്യാവശ്യള്ള എന്തെങ്കിലൊക്കെ പൊറത്തുന്ന് വാങ്ങുള്ളു മഞ്ഞളൊക്കെ നമ്മളന്നെ നട്ട് കളച്ച് ഉണ്ടാക്കി പൊടിണ്ടാക്കാ സ്ഥലുണ്ടെങ്കി കൊറച്ചൊക്കെ സ്ഥലത്തൊക്കെ എന്താ. ഉം എന്റെ ചി ചുറ്റുപാടും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്
ആഹ് ആ ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലമില്ല സൗകര്യ ഇല്ല
ഉം ഉം
ഇത് കൃഷിയൊന്നുയില്ല
ഉം
പിന്നെ വീട്ടിൽന്നൊക്കെ വരുമ്പോം വാഴക്കൊലൊക്കെ കൊണ്ടുവരും അവിടെ ഇതുപോലെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ക്കെണ്ട്. അവിടുന്നു വരുമ്പം എന്തെങ്കിലുഒക്കെ കൊണ്ടുത്തരും.
ഉം നമുക്ക് അത്യാവശ്യമുള്ളത്. സാനങ്ങളൊക്കെ? ഉം പിന്നെ ഉം ഇന്ന് സ്കൂളുണ്ടായിരുന്നോ
ഇന്ന് ശനിയാഴ്ച്ചയല്ലെനു.
ഇവിടുണ്ട് ഇന്ന് ഉം ശനീം ഞായറും ലീവ സെക്കന്റ് സാറ്റർഡേ മാത്രേ ലീവൊള്ളൂ. ഇണ്ടോരു ഒരാൾ
ആണോ ആണോ ത്താക്കാ?
ഇതല്ല രണ്ടാമത്തേത്.
ആ ആ ഒരാളൊക്കൊണ്ടേലും മെനക്കേടാണല്ലോ.
ആ ഒരാള് ക് ഇന്നലെയൊരാൾക് നീയല്ലെവിടെടുത്തന്നേണ്.
ആണോ? ആ മൂന്നാളൊള്ളോണ്ട് നടന്നുപോം. ക്കോളുവോ?
ആ നടന്നുപോവും. മറ്റുള്ളതുപോലെയുള്ള സ്കൂളല്ല.
ആ ആ
പോവുമ്പാ ഡ്രസ്സൊക്കെടുത്തുവെക്ക.
ആ അതു രാവിലെ പോണ്ടേ?
ഉം രാവിലേ ഒണ്ട് രാത്രീ ഒണ്ട്.
ആണോ?
പിന്നെ വേറെന്തക്കെ?
നാളെ എല്ലാർക്കും അവധി ആണല്ലോ ഹസ്ബൻഡ് എന്ത് ചെയ്യുവാ
ഹസ്ബൻഡ് ബാംഗ്ലൂരാ കടയില
ലാരൊക്കെയുണ്ട്
പിന്നെ മക്കള്
പിന്നെ
പിന്നെ വേറെന്തക്കയാ
വേറെ
അവിടൊക്കെ സ്കൂളട്ത്തന്നെ ആണോ അതോ ബസ്ന് കേറി പോണോ?
ആഹ് ബസ് ന് പോണം കൊറച്ച് പോണങ്ങു അതുകൊണ്ട് ബസെ കെ റ്റി വിടും. ഇന്ന് ആള് തന്നെയല്ലേ ഒള്ളു അതുകൊണ്ട് കേറ്റിവിടും
ആഹ് ഉം ഉം
ഉം ബസേ കേറി പോകും
ആഹ്
ഉം
ശെരിയെ
ആഹ് ശെരി